ഇടകടക് നിർത്താൻ പറ്റോ
ആഹ് ഹലോ
ഹലോ എന്തേ സുഖം തന്നെയാ
സുഖം. പിന്നെ ഫു ഫുഡല്ലാം കഴിച്ചാ
ആഹ് ഇല്ല ഫുഡൊന്നും കഴിച്ചിട്ടില്ല ഞമ്മള് തിന്നണ്ട സമയമാവുന്നത്രേ ഞാൻ ഇപ്പ അത് കാ റി വെച്ചനി ഇപ്പൊ ഒരാള് മീൻകറി മീൻകാരം പോണ കണ്ടിട്ട് അയ്ല കിട്ടി അയില മുറിച്ച് തോല് കളഞ്ഞ് എല്ല തോല് കളഞ്ഞിട്ട് ചേരണ്ടി
തോലെല്ലാം കളയണാ
തോല് കളിഞ്ഞിട്ടില്ല ഇങ്ങനെ ഇതാക്കിട്ടില്ലോ മുറിച്ച് എന്നട്ട് തേങ്ങ അരച്ച് വെച്ച് അയില പൊരിക്കേം ചെയ്ത് ആ എല്ല സാധാരണപ്പുളി ചതച്ചിട്ട് കിട്ടോല്ലേ പീടീന്ന് അത്
കൊടംപൊളിട്ട നല്ല ടേസ്റ്റാന്ന്
പക്ഷെ കൊടംപുളി വെക്കണ്ടതൻക്ക് ലെവല് കിട്ടുന്നില്ല എത്രെ ഇടണ്ടേ
രണ്ട് മൂന്നെണ്ണം ഇടണം വേ ചെറിയ ചെറിയ കഷ്ണംമായിട്ടല്ല കിട്ടാ
ഏ അത് വാങ്ങീട്ടില്ല വാങ്ങണ ഇപ്പൊ ഉണക്കലി ഇതില്ലാം വാങ്ങണം എന്നാ സാമ്പാറിന് ഉണക്കല്ലേ നല്ലത്
ആഹ്
ഞാൻ ഇന്നെ ന്താകാന്ന് വിചാരിച്ചിന് വെളുത്തുള്ളിാച്ചാ രാത്രി ഭർത്താവിനും വേണ്ടി വേറെ തന്നെ ഇണ്ടാകി തണ്ടെ
ആഹ്
ഇപ്പ ഇനി നാളത്തേക്ക് വരെ ഉച്ചക്ക് കറി വെക്കേണ്ടി വരൂല്ല ബാക്കിണ്ടാവും
അപ്പൊ രാത്രി എന്നാ ഫുഡ്
പത്തല്. കുട്ടിൾക്ക് ചോറന്നെ കൊടുക്കൂ അല്ലെങ്കി പത്തല് ചുടും ഭർത്താവിന് പത്തല്ലന്നെ ചുട ആ തേങ്ങ അരച്ചതും പത്തലും നല്ല ടെ രസ അം
ദോശേം രസണ്ടാവും
വേറെ നിന്റെ മൂ ഭർത്താവൂപോയാ
ആഹ്
ഭർത്താവ് ഏടുന്നാ തിന്നേ ടി വി നോക്കീട്ടേ തിന്നിനി
കളി കാണുന്ന്ണ്ടായേ ഫുട്ബോളിന്റെ ഹൈലൈറ്റും നോക്കി ഫുഡ് കഴച്ച് പോയി
ആഹ്
മഴയില്ലല്ലെങ്ങൊക്കെ മഴുണ്ടോ ഇപ്പോ
ഇപ്പം മഴയില്ല കൊറച്ച് മുമ്പ്ണ്ടായിന് നല്ല മഴ എന്റെ പുറത്തു ദേ നായ കയറിട്ട് ചവിട്ടി പരത്തിട്ടല്ല ഉള്ളേ ഇനി അത് വൃത്തിയാക്കണം മീൻകാരൻ വന്നര അറിയാതെ മിറ്റത്തെറങ്ങിപ്പോയി എന്നിട്ട് ചുറ്റി വന്നിട്ട് അടുക്കള ഭഗത്ത് കൂട്ടിയാ വന്നെ
ഈ കുപ്പിയില് വെള്ളം നിറച്ച് വെച്ചാ വരൂലാന്ന് പറ
അത് വെച്ചിട്ടും നടക്കുന്നില്ല
ഉം നായി വരുമ്പോ കുപ്പീരെ വെള്ളം അങ്ങനെ മേത്തേക്ക അങ്ങനെ തുറന്ന ഇതാക്കിയ നായി ഓടോലു
നായി വരുന്നത് നമ്മളറിയോ രാത്രി സമയം വരുന്നല്ലേ ഈ മഴ പെയ്താല് നായ്ക്കളി എന്തായാലും കേറും വല എത്തീന വല കെട്ടീന കുറെ നാള് അത് മല എന്ത് ചെയ്ത് നായ കടിച്ച് മുറിച്ച് വിട്ട ശേഷം ഞാൻ പറഞ്ഞ ഇടണ്ട ആ ഭയങ്കര ബുദ്ധിമുട്ട്
ആ
വേറെന്ത ഏ വൈകുന്നേരം ചായൊക്കെ റെഡിയാക്കുന്നുണ്ടോ
ചായക്കെ നങ് ദോശയാട്ട കറിയുണ്ടല്ലോ ദോശയാട്ട ആക്ക വെച്ച്
ഉ അതി രത്രിത്തേക്കല്ലേ?
വൈന്നേര വൈന്നേര ബ്രെഡ്ണ്ട് മ മക്കക്ക് അത് ഇതാക്കിട്ട് കൊടുക്കാച്ച്
ബ്രെഡ്ഡില് എന്താ ഇടാ?
ബ്രെഡില് നെ നെയ് ഒന്നങ്ക വാറ്റ പോലപ്പ അല്ലെങ്കിൽ നെയ്ട്ട് ചൂടാക്കിട്ട് കൊടുക്കും
ആ കുട്ടികൾ എത്രയാ?
കുട്ടികള് രണ്ടാള് എൽ കെ ജിയിലും ഒന്നിലും വരണ അത്രേ നാല് മണി കഴിയും മക്കളെല്ല ഫുഡ് കഴിച്ചാ നിന്റെ?
ഇല്ല മക്കളൊന്നും ഫുഡ് കഴിച്ചിട്ടില്ല ഭക്ഷണം കഴിച്ചിട്ടില്ല കഴിക്കണം അത്ര കൊടുക്കണ ഇപ്പൊ സമയാന്ന ആയി ഇപ്പാ തിന്നിന്നീ ഞാൻ പറ പത്തരക്കാണ് ഞാൻ ഭക്ഷണം ആക്കീന് അതുകൊണ്ട് രാവിലത്തെ ഭക്ഷണോ പതിനൊന്ന് മണി അയിന് തിന്നാൻ
മഴ ഇപ്പോഴുണ്ടോ?
ഇല്ല ഇപ്പ നല്ല മയ വെയിലല്ല മഴയൂല്ല അങ്ങനത്തെ ഒരു കാലാവസ്ഥ
ആ നമ്മുക്കും അങ്ങനെ വെയിലും ഇല്ല മഴയും ഇല്ല പക്ഷെ പൊറത്തൊന്നും വിരിച്ചിടാൻ കഴയില്ല മഴ നമ്മ വിരിച്ചിട്ടാട മഴ പെയ്യും
അതെന്നെ അങ്ങന്നെ ഉള്ളേ അങ്ങനത്തെ ഒരു കാലാവസ്ഥ തന്നെ ഇടാം ഇനി നാളെയ അവധിയ ആവു ആമ്മോ
നമ്മക്ക
ഇന്ന് അവധിയാന്നല്ല അവധിയാവുമ്മ വാ ഭക്ഷണ ആക്കാനെല്ലരു മടിയാണ് അവധി ഇല്ലെങ്കിൽ എന്തായാലും പിന്നെ അവധിയായ പാത്രം കഴുകാനും അടിച്ചു വരാനും കുട്ടികളെ കിട്ടും
നല്ലതന്നെ
എല്ലേ ഒറ്റക്ക് ഞാൻ തന്നെ ചെയ്യേണ്ടി വരും. പ്പൊ ആരില്ലാടെ സൈലന്റ് ആയിട്ടിരിക്കും കുട്ടികള് ടി വി കാണുന്ന ഒരാള് ഒരാള് ഫോണിന്റെ മുമ്പില് കാണുന്ന് ഒരാള് പെയിന്റ് അടിക്കുന്ന്
ചെറിയ മോളായിക്കോല്ലെ പെയിന്റിങ്ല്ലാം
ആ കടലാസിൽ വരച്ചൂട്ടലില്ലെ അതെന്നെ. അങ്ങനെഎ ചെയ്യുന്നുണ്ട ഇനി വൈകുന്നേരം ഇപ്പൊന്തെകി ചായക്കു ആക്കി കൊടുക്കണോ ഇന്നലത്തെ ആ സംഭവം ഫ്രിഡ്ജിൽ ഉുള്ളത് എടുത്ത് തിന്നുന്നുണ്ട്ന്ന്.
ആ
നിന്റെ ബത്തക്കല്ലും മാങ്ങല്ലണ്ടാ?
ഇല്ലപ്പൊവിടെ മഴയത്തൊന്നും അങ്ങനത്തൊന്നും വാങ്ങൂല എന്റെ മക്കൊക് ചോമെളകും.
ആഹ ബത്തക്കഞാ വാങ്ങീന്.
എന്നച്ചാൽ ഇവർക്ക് ടോൺസിന്റെ ഇതല്ലാതെ വത്തകെല്ലാം തിന്ന രാത്രി ഒരേ ചമക്കും.
ആ ആഹ് എന്റെ പെറ്റാച്ചാല മൂക്ക് പങ്ങള മോളെ വത്തൊക്കെണ്ടായാലും കുട്ടിയെൾക്ക് കൊടുകുല്ല.
ചുമക്കുംന്ന് പറഞ്ഞിട്ട് ഏത് ടൈമും കാലാവ സ്ഥയേൽ എല്ലെങ്കിലും കുട്ടികൾക്ക് കൊടുക്കൂല ചൊമക്കും തണുപ്പ്ടിക്കുന്ന പറഞ്
ആ അല്ല അഹ്ചെല മക്കൾക്ക് ജൽദോഷം ഇതെല്ലാംണ്ടങ്കിൽ വേഗം മത്തക്കെ തിന്നാക്ക് ഇതാവും.
അതെന്നെ വേറെന്തേ? എന്റെ ഭർത്താവ് പണിക്ക് പോയാ?
ആ പോയി പണിക്ക് പോയി നിന്റെ ഭർത്താവിനന് ഒന്നാ പണിന്നർഞ്ഞേ? നീ വേറൊന്നും ചെയ്യൽണ്ടാ ടെലറിങ്ങല്ല അറിയാ?
ടൈലർ അടിക്കൂ മെഷീൻ അടിക്കൂ. പിന്നെ ഷോപ്പ് ഹോട്ടലിലേക്ക് ഭക്ഷണ ആക്കികൊടുക്കൂ. പിന്നെ സ്റ്റാറ്റ് ചിത്രങ്ങള് ഗ്രൂപ്പില്ട്ടിട്ട്ല്ലോ പൈസയാക്കൂ. അങ്ങനെ എന്തല്ലോ ചെറിയ ചെറിയ വർക്കുകൾ ചെയ്യും
ചെറിയ ചെറിയ പണിയെല്ലടുക്കു
പണികൾടുക്കും നീ എന്താ പണിട്ക്കുന്നേ?
ഞാൻ പണിന്ന്ടുക്കല്ല ഞാൻ ക്ലാസ് പി എസ് സി പരീക്ഷ എഴതൽണ്ട് അപ്പൊ അതിന്റെ ക്ലാസ് എല്ലാം പഠിക്കും താക്കും
അങ്ങനെ ചെയ്യര്ത് നിനക്ക് കൊറേ സുഹൃത്ത്ണ്ടാ?
ആഹ് കൊറച്ചാള് ബാക്കി എല്ലാരും നാട്ടിലല്ലേ എല്ലാരും ഇപ്പ മെസ്സേജ് അയച്ചാറ്റ്ല്ലാരും ഫോണൊന്നും വി വിൾിക്കേണ്ട ആവശ്യല്ലല്ലോ?
അതന്നെ അനക്കും അങ്ങനെ കൊറേ സുഹൃത്തുണ്ട് എല്ലാരും ഇങ്ങനെ മെസ്സേജയച്ച് സമയം സമയം എടുക്കും.
അഹ് ആ രണ്ടാമത്തെ കല്യാണൊന്നുല്ല ഇപ്പൊ ഇവിടെ കല്യാണാ നാളെന്താ? ബുതിയഴ്ച ഒന്ന് ഇടടെ കല്യാണന്നോ ഇടക്കല്യാണോ
ഇവിടെന്ന് നാളെ കല്യാണൊന്നും ല്ല്യാ ഞാൻ ചോദിച്ചതാ ഞായറാഴ്ച ഈ പ്രവ്ശ്യംല്ലേ ഞാൻ വിചാരിക്ക ഞായറാഴ്ച എവിടെെങ്കിലും കറങ്ങാൻ പോവാന്ന്.
മഴയണ്ടാവൂലേ?
പോവാൻ കയില്ല. മഴയില്ലെ? പോവാന് എല്ലും കണക്കന്നെ മഴവ് പോന്ന വരേ വേറെന്തെല്ലാ വിശേഷം സുഖാണോ?
ആഹ് സുഖം തന്നെ.
നീ ചോറ്തിന്നാ?
ആ ഞാൻ ചോറൈച്ചു.
എന്താ കറിവച്ചിനി?
സോയാബീൻ കറി
സവായ് സോയാബിക്ക് വർവൊന്നില്ല
സോയാബിക്ക് പയറ് വറവാക്കീനിം
പൊരിച്ചിട്ടൊന്നുല്ല
പൊരിച്ചിട്ടൊന്നുല്ല. ഇനിപ്പോ ഇന്ന് സാധനം ഒന്നാന്തിയല്ലേ ഇന്ന് ശമ്പളം കിട്ടീട്ട് വേണം സാധനം ല്ലാം വാങ്ങാൻ. വൈന്നേരം മഴയില്ലെങ്കെ എല്ലാം പോയി വാങ്ങണം.
പോവ്‌ന്ന്ണ്ടാ
ആ വൈകുന്നേരത്തെ കാര്യം നോക്കീട്ട് ശമ്പളം കിട്ടണറ്റാ
ശമ്പളം എന്തായാലും അങ്ങനെ ഒരു മണിക്ക് വരുവല്ലോ ഒന്നാം തീയതി വരുന്ന സമയം വരുവല്ലോ എന്തായാലും
ഇതുവരെ വന്നിട്ടില്ല. വന്നതിന് ശേഷം വൈകുന്നേരം പോണം നാളെ മോന് ചിത്ര രചനയുണ്ട് അപ്പം ആ ചിത്രരചനനടെ ബുക്ക് വാങ്ങണം
ആഹ
അത് വാങ്ങിട്ടില്ല മോന് ഒരാഴ്ച പനിയണ്ടായ പനിയായൊണ്ട് ഓന് ആ കഴിഞ്ഞ ആഴ്ചൊന്നും പോയില്ലെ അപ്പൊ ആ ക്ലാസിനൊന്നും കേറീറ്റ അപ്പൊ ഈ ആഴ്ച്ച നാളെയാന്ന് മോള് പിന്നെ ഇങ്ങനെ ഉണ്ടാക്കുന്നില്ലേ കടലാസ് കൊണ്ട് അങ്ങനത്തെ ക്ലാസ്സിനാണ്, മോന് ചിത്രം വരക്കുന്ന ക്ലാസ്
അങ്ങനത്തെ എല്ലോണ്ട് സ്കൂളില്
ആ ആയ്ച്ചക്കൊരിക്കെ എന്തെരെങ്കി ഒന്നിന് നിർബന്ധയിട്ടും കൂടണം
ആഹ നമ്മളെ ന്റെമ്മോള്ള ടുത്തൊന്നും ന്നാ അങ്ങനെയൊന്നും ഇല്ല
ആഹ് കഴിഞ്ഞോരം മോള് അബകസിനാന്ന്. പക്ഷെ അബാകസ് പഠിക്കുമ്പോ മോൾക്ക് ഇതും രണ്ടും കൂടി മിക്സ് ആയിട്ട എല്ലാം കൊള്ളാന്ന് അതുകൊണ്ട് ഞാന് വെച്ച് കൊറച്ച് കഴിഞ്ഞിട്ട് പഠപ്പിക്കാ. ന്നാ പിന്നെ കൊറച്ചും കൂടെ അറിയല്ലോ അ വേ വേ ആവല്ലോ ഇതിപ്പോ കുഞ്ഞി കൈയ്യ് സ്പീ അവരെ മെത്തേഡ് അവരെ തന്ത്രവും പഠി നോക്കും ഇതും നോക്കും അപ്പ രണ്ടും കൂടി ഒന്നും ഇല്ലാന്നോ
അതെ. അന്റെ മോക്ക് അങ്ങനത്തെ ഒന്നും ഇല്ല ഡൈലി പരീക്ഷ
ദിവസും പരീക്ഷയും, പിന്നെ ഇനി എല്ലാ മാസവും അതു ശനിയാഴ്ച അവധിയില്ല.
ഇല്ലെങ്കു ഇവര്ക്ക് അവധിയില്ല. എന്റെ മോന്ക്ക് അവധിയാ നഴ്സറി പിള്ളേർക്ക് അവധിയാ. ഒന്നു മുതല് അങ്ങോട്ട് എപ്പ ശനിയാഴ്ചണ്ട്.
മ് ഇപ്പൊ അങ്ങനെ ഒരു നിയമം വന്നിട്ടുണ്ട് തോന്നു
ആഹ് അല്ലിവര്ക്ക് എല്ലാ ക്ലാസ്സിനൊന്നെങ്കി ഫുട്ബോള്, ക്രിക്കറ്റ്, സ്കേറ്റിങ്, വയലിങ് എന്തെല്ലോ ഉണ്ട് പരിപ പല ഇതും ഉണ്ട് അവിടെ. ഏതെങ്കിലും ഒന്നില് എന്തായാലും ചേരണം കല്യാണം കഴിഞാരാ
ആ. ഞാന് ദൂരെലും പോയിനിം
കല്യാണം കഴിഞ്ഞിട്ടല്ല ഇപ്പ ന്ന് ടൂറെല്ലാം പോവാൻ തൊടങ്ങി.
ഞാൻ അന്നേര ടൂറല്ലാം പോയിന്. കൊറേ രണ്ട്‌, മൂന്നി ദിവസത്തെ
ഞാൻ കല്യാണം കഴഞ്ഞാട നോമ്പാണ്ടായി. നോമ്പ് കഴിഞ്ഞാര് പ്രഗ്നന്റായി, പിന്നെ അടിപ്പോ റെസ്റ്റായി. അണ്ട ഇടയും പോയിട്ടില്ല ഇപ്പോ കൊറെയിടുത്ത് പോയി കന്യാകുമാരി പോയി കർണാട മൈസൂരിൽ പോയി
നിനക്ക് കല്യാണം കഴിഞ്ഞാടെന്നെ വിശേഷയിനി
ആഹ
ആ ഞാൻ രണ്ട് കൊല്ലം കയ്ഞ്ഞേര, അതുകൊണ്ട് ഞാൻ നല്ലണം ആഘോഷിച്ചിന്
ആഹ്, ഞാന് ആ ന്നാ ഒക്കെടി, പിന്നെ വിളിക്കാ
എ കാല